അലോ ആഹ്
കേക്ക്ന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ഉം ഈ ഏ ഏഹ് തിന്നിട്ടില്ല
ഏഹ്
ഇൻക്കി ഉം ഉം
ഉം
ഇൻക്ക് പലേ ടൈമു
ഇപ്പൊ തിന്നണെങ്കില് ചെലെപ്പോ രാത്രിയൊക്കെ തിന്നാ
ആഹ് ഇന്റെ മാര് തന്നെല്ലേ ഞാന് പത്ത് മണിക്ക് ത്‌ന്നാണെങ്കില് ഉച്ചയ്ക്ക് ചോറ്ന്നൂല പിന്നെ രാത്രിയാവും നേരത്തെ
ആഹ് അഹ് ശീലായത ചെലോൽക്ക് ശീലാ ആയോല്ണ്ടാവ്ട്ടോ
ആഹ് ഇപ്പ ത്‌ന്നാ നമ്മള അപ്പാ നേരത്തെ എല്ലാം തിന്നും നമ്മള് വെശ്ക്കുന്ന നേരല്ലെ അപ്പ് പതേനെ
അങ്ങനെ ചെർപ്പത്തിൽ നല്ലോം തുന്ന്ണ്ടാവും പിന്നെക്കമ്മള്
ആഹ് ആഹ് അതന്നെ ചടപ്പാവും
ആഹ് കെട്ടിച്ചാല് പിന്നെ പ്രത്യേച്ചും
ആഹ് എന്തെടുക്ക ങ്ങനെ ട്ക്ക് ത്ട്ക്കണൊ അത് ട്ക്കണൊ എല്ലാം വരും അവയെന്താ പറയ തിട്‌താല് തെന്ത്‌ന്നാ എന്തേയും പറയൊല്ല നമ്മള്ക്കൊരു ശിന്ത വരും
ഉം ങ്ങക്ക് പണ്ടേ ആചാരങ്ങൾക്കൊക്കെ വിശ്വാസണ്ടോ
ഇൻക്കതൊന്നുല്ല ഇപ്പങ്ങനെ ഇതില്ല പടച്ചോനെ മാത്രം ഒരു പേടി ഇണ്ട്
ആഹ്
വേറെ എന്തിനും ഒരു പേടില്ല പഠിച്ചോന് എങ്ങനെ നമ്മള് പഠിച്ചെന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടണെന്നിള്ള ഏഹ് നമ്മുക്കറിയാലോ പ്പൊ
ഉം നിങ്ങളേതാ സുന്നിയാണോ മുജാഹിതാണോ
മുജാഹിദാണു ഇന്റെ പേരെ കുട്ടി മുജാഹിദാണ് ഞ്ഞാ കെട്ടിച്ചോടത്തും മുജാ
ഏഹ്
ഓഹ് ഇവളോ
ന്റെ ഇന്റെ ആഹ് ഇന്റെ കെട്ടിച്ചോടത്തും മുജാഹിദാണ്
ഉം ഉം ഉം
ആ വർഗീയത ഇന്നോട് നല്ലോം തീർക്കണ്ട്
ആഹ് ആഹ് പക്ഷെ ഇത് കഴിക്കാ വേണ്ട രീതിയിൽ തീർന്നു പക്ഷെ അത് ചെയ്യണം ഇത് ചെയ്യണന്നൊക്കെ പറയും ന്നോട് ആഹ് ത് ‌തെ തെയൂല ഞാന് ന്റെ മം ദേ ഇങ്ങനെ പോണു അത് ഞാൻ പോണത്
അങ്ങനെ തന്നെ വേണ്ടേ നമ്മളെ ഇഷ്ടം ഓല് പറഞ്ഞ കേട്ടല്ല
ഏഹ്
നിക്കതൊന്നുഷ്ടല്ലട്ടോ ഓല്ത്ത ഓല് ചെയ്തോട്ടെ ഞാൻ ഇങ്ങനെ ജനിച്ചത്
ആഹ് ആഹ് ആഹ്
അതേപോലെ മരിച്ചിണ പോലെ അങ്ങനന്നെ ആയാ മതിന്നാ ഞാ ഓലായി റ്റ് ഓലെട്ത്ത്ക്ക് ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ് പറഞ്ഞ് ഞാൻ പോണില്ല
ഏഹ് ആഹ്
ഓല് ഇങ്ങട്ടേക്കായിട്ട് ഇങ്ങട്ട് വരുമ്പേ ഭയങ്കര ഗതികേടാ
ഞാനകത്തുണ്ട്
ഉം ഈ പിന്നെ അതുവല്ല മുജാഹിദ് മുസ്ലിം അങ്ങനത്തൊരു ഇതില്ലട്ടോ ഇനിക്ക്
ആഹ് നിക്കുല്ല്യ അങ്ങനൊരു നമ്മുക്കോരോ മനുഷ്യമാരും ഒക്കെ ഒരേ പോലെ തന്നല്ലെ
ഒരു ആഹ് വർഗീയതയില്ല പക്ഷെ ഓൽക്ക് നല്ലോണ് ണ്ട്
ആഹ്
മുജാഹിദ്ന്നിള്ള ഒരിത്
ആഹ് ആഹ്
അത് ചെലോൽക്ക് അങ്ങനെയേണല്ലോ ഇപ്പൊ സുന്നിയാൾ ക്ക് സുന്നിന്നിള്ളൊരു ഇതുണ്ടാവും
ആഹ് ആഹ് അതെ
ഇൻക്കങ്ങനൊന്നുല്ല അതോണ്ടാണ് ഞാന് കല്യാൺത്തിന് സമ്മയ്ച്ചെ. അല്ലെങ്കി സമ്മയ് ക്കൊന്നുല്ല. പക്ഷെ ഓലെ സ്വഭാവം ഇങ്ങനേണ്ന്ന് ഇൻക്കറീല്ല.
അത് നമ്മക്കറീല്ലല്ലോ മ്മളിപ്പോ ഒക്കെ ഇപ്പൊക്ക തീരുമാനിച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പറിയുള്ളൂ എല്ലാര്തും. ഉള്ളിലെന്താണ്ന്നൊക്കെ ആഹ്. ഒമ്മളു ഉള്ളി നമ്മുക്കൊരു മായം ഇതില്ലല്ലോ ഒരു മാന്ത്രികാ ഇതറീല്ലല്ലോ ഇപ്പൊരാളെ സ്വഭാവറിയെണെങ്കില്
അതെ. നമ്മളിങ്ങനെ എട്ങ്ങേറാവും.
ഉം
എത്തിനാ പിന്നെ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്ക്ണത് ചോയിച്ചും അപ്പം ചെലോര് പറിം അന്നെ ഭയങ്കര ഇഷ്ടണ്ടായിട്ടേക്കാരം പറിം.
ഏഹ് ആഹ് ഇത് ചെറിയ ആള്പ്പങ്ങട് മേലക്ക് കൊണ്ട്ന്ന്ക്ണ്. പിന്നാതില് കാര്യായിട്ട് പനി ആയിട്ടേ ഓൾക്ക് ഇന്നലെ തൊടങ്ങിയതാ പനി അപ്പന്ന് പൻച്ച് നല്ല് പനി ഏറീക്ക്ണ്.
ഉം
മര്ന്ന് കൊട്ക്ണ് ണ്ട് മര്ന്ന് കൊടുത്ത്ട്ടൊന്നും പേതം കാണീല്ല. ഇഞ്ഞ് വൈന്നേരം പേതല്ലെങ്കിൽ കാണിക്കാ വിചാര്ച്ച്.
കാൺച്ചാളെണ്ടി ഇപ്പത്തെ പന്യേ.
ആഹ് ഇപ്പത്തെ പന്യൊന്നും പറ്യാൻ പറ്റൂല പേട്യാണ്. ചെറിയ മക്കളൊക്കാണെ പ്രത്യേകിച്ച് പേട്യാ. ഓൻ ആട്ടു ഈട്ടു നട് ക്കുമ്പൊക്കെ ദാ ആടി ആടി നടക്കാ വികാൻ പോവാ ക്ഷീണം പുട്ച്ചിട്ട്. ഒന്നും തിന്ന്ണില്ല്യ അതാണ് ഒന്നാമത്. എയ്ലേലും പള്ളേക്കെത്ത്യാല് ആ ക്ഷീണത്തിന് ആക്കം കിട്ടു.
ഉം
കഞ്ഞിം കുട്ച്ചിണില്ല്യ ഒന്നും ശെയ്തിയ്യ.
അതൊക്കെ ഭയങ്കര എട്ങ്ങേറാണ്.
ആഹ് ഒരു വയസല്ലേ ആയിട്ടൊള്ളൂ ഓൽക്കില്ല പക്വത ഓൽകപ്പായിട്ടൊള്ളൂല്ലെ.
ആയ്ട്ടില്ലല്ലോ
പാവാണ് ഓൺക്കൊന്നും പറയാൻ കയ്യില്ലല്ലോ.
ആഹ് മുണ്ടാതെ ഇരിക്ക്ണ്ട് ഒക്കത്ത്.
ഏഹ് അമ്മക്ക് പിന്നെ പറയാൻ കഴിയും നമ്മൾക്ക് വെൽതായിലേ.
ആഹ് അവര്ക്കിപ്പെന്തറിയാനാ. അവൾക്കൊന്നും ഇപ്പം പറയാൻ ആയ് ഇതായ്ട്ടില്ലല്ലോ എന്നാലും ഓൾക്ക് കൊർ ച്ച് നമ്മള് പറഞ്ഞത് മനസ്സിലാക്കാള്ളത്ണ്ട് ട്ടോ മനസ്സിലാവ്ണ്ട്. ഓളാരും കാ കാട്ടിയാലപ്പം ഇമ്മാ ഇമ്മാ വിൾച്ച്കാണ്ട് ആളെ പേര് അറീല്ലെങ്കിലും അയാളെ മോത്ത്ക്കോക്കിക്കാണ്ട് ഇങ്ങനെ കാണ്ച്ചെരും. പറയാന് ഇങ്ങനെ മുഖം നോക്കിക്കാണ്ടിങ്ങനെ ആരാ കാട്ട്യേ ചോയ്ച്ചാ അപ്പ ആ ആളെ മോത്ത്ക്കോക്കും. തല മുട്ട്യേപ്പം തല മുട്ട്യാണ്ട് തല വൽച്ചത്.
ഉം പിന്നല്ലേ ഓല് മുജായിതൊണ്ന്ന് ഞാൻ പർഞ്ഞില്ലേ.
ആഹ് ആഹ്
പിന്നെ ഓലെ പള്ളീക്ക് പോവാൻന്നെ വിൾച്ചീനി.
ആഹ് ആഹ്
ഇൻക്ക് പോണേന് കൊഴപ്പൊന്നുല്ലട്ടോ. ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇൻക്കങ്ങനെ ഒരു കൊഴപ്പുല്ലാന്ന്
ഏഹ് ഏഹ് ഏഹ്
പക്ഷെ അമ്മളെ അമ്മളെ കുറ്റം പറയുമ്പ അമ്മക്ക് പറ്റൂലല്ലോ അമ്മക്ക് ഒടുക്കും പോവാൻ തോന്നൂലല്ലോ
ആഹ് ആഹ് അതാണ്
അതും ഓല് മനസ്സിലാക്കുന്നില്ല
ഉം
ഇന്നെ കൊറേ എടങ്ങേറായിട്ടുണ്ട് അപ്പൊ ഞാൻ പർഞ്ഞ് ഞാൻ ഇന്റെ മനസിൽ വിചാര്ച്ചീനി ഈ പള്ളിക്ക് പോവര്ത് വേറെ ഏത് പള്ളിക്കും ഇബട്ത്തെ പെരന്റട്ത്ത്ത്തെ പള്ളിക്ക് പോകര്ത് ഞാൻ വിചാരിച്ച്
ആഹ് ആഹ് ആഹ് ആഹ്
ഞാന് ഏഹ് എത്താപ്പം ക്യാമ്പിന് പോയപ്പൊഴൊക്കെ ഞാൻ പള്ളി പോയി നിസ്കരിച്ചിണ് ട്ടോ നിസ്കാരം ഇണ്ടാവും
ആഹ് അതാ പോയിട്ട് പള്ളിക്കൊക്കെ പോവെണ്ട് ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞപ്പാണ് ഇപ്പതായത്
ഉം ഉം
ഇന്റെ അനിയത്തി നൈസറില് മോള് പറയും മൂത്ത മോള് പറയും ഞാൻ പള്ളിക്കൊക്കെ ഓട്ടേന്ന് ഇബട്ന്ന്
ഏഹ്
ഞാപ്പം പ്പം ഞാൻ പറിം ഇപ്പച്ചിനോട് ചോയ്ച്ചോ ഇപ്പച്ചിനോട് ചോയ്ക്കാണ്ടെ പോണ്ട ഏഹ് ഞമ്മള്ഞ്ഞ് പറഞ്ഞയച്ചില്ലെങ്കി ചോയിച്ചീല്ല അതെന്നെ പറയൊള്ളൂ എന്തിനേട് പറഞ്ഞയച്ച് ഒക്കെ പറയലോ ഓള് ശുദ്ധ പഠിക്കുന്നത് അപ്പ ഞാൻ പറഞ്ഞ് ഇപ്പച്ചിനോട് അപ്പം ഇപ്പച്ചി പർഞ്ഞ് വേണ്ട പോവണ്ടാന്നർഞ്ഞ് അപ്പൊ ഇപ്പച്ചി പോണ്ടാന്ന് പറഞ്ഞ്ന്ന്
ഒന്നുല്ല ട്ടോ ഞാനാണെങ്കി ഇൻക്ക് കൊഴപ്പല്ല കുട്യാളെ ഇഷ്ടാണ് അൻക്ക് പോവാൻ തോന്നിണെങ്കി പോവാ ഉം
ആഹ് ആഹ് അതല്ല ഇബൻ ചോയിച്ചിട്ടില്ലെങ്കിൽ അയിന് ഇത് പറയോലപ്പ ന്തേ ചോയിച്ചീലാ എന്തേ ചോ ട്ക്കാ ജ്ജ് പറഞ്ഞെയ്ച്ചേ എന്തീ ന്നൊക്കെ ചോയിച്ചല്ല
അത് ഇന്നേ ഓരോ ദിവസം വെറുപ്പിച്ചാ നിക്കും അപ്പൊ ഇൻക്ക് പോവാൻ തോന്നൂല്ല
ആഹ്
ഇങ്ങട്ട്ണ്ടെങ്കിലേ അങ്ങട്ട് ഇണ്ടാവൊള്ളൂന്ന് ഓല് മനസ്സിലാക്കുന്നില്ല
ആഹ്
ഞാൻ പോവാനെ അന്നൊക്കെ വിചാരിക്കുമ്പോ അന്നേനെ കുത്തിതിരിപ്പ് ഇണ്ടാക്കും
ഏഹ്
അപ്പം തീരിം പോവാൻ തോന്നൂല
ആഹ് അത് അങ്ങൻത്തന്നെ ആണ് അപ്പോ മൂടണ്ട് പോവും അപ്പം
ഉം
ഉം
എന്താണാവോ ഇങ്ങനെ ആയാ കാട്ട ഞാനൊക്കെ ഇന്റെ അവസ്ഥ ഇങ്ങെനായി പോയി
ന്ന്ട്ടു വേറെന്താ
വേറെന്താ ഉം പിന്നെ ഇങ്ങള് അച്ചാറൊക്കെ കഴിക്കേണ്ടോ
ഇല്ലല്ല അച്ചാർ ഉപ്പിലിട്ടത് ഒന്നും ക് ഇഷ്ടല്ല പിന്നെ ഞാ നിർത്തിവച്ച് ആദ്യൊക്കെ നല്ലം കൂട്ടീന് ഇപ്പൊക്കെ നിർത്തിവച്ച്
ഏഹ് ഇഷ്ടം ഏറ്റവും ഇഷ്ടല്ല ഏതാ
ഏറ്റും ഇഷ്ടം അങ്ങനെ ഒന്നുല്യ എല്ലാം ഇഷ്ട തന്നെണ് അച്ചാറൊന്നുംങ്ങനെ കൂട്ടലില്ല
ഏഹ് പ ലബാനണ്ട് സൈ ലബാൻ അ തിന്നോക്കീനോ
ഇല്ലല്ല
ഏഹ്
ഇപ്പ അങ്ങനണ്ട് ആഹ് വാങ്ങണം പൂതി ആവും പക്ഷ ഞങ്ങള് പ പൂതി വച്ചിട്ട് കാര്യല്ല പൂതി വച്ചാൽ നമുക്ക് കിട്ടുല്യ എന്നും അതാ ഇപ്പൊ അവസ്ഥ ഇന്നലെ കൂട്ടാൻ ഇണ്ട അച്ചാറൊക്കെ
ഏഹ് ആഹ്
പിന്നെ കുറേ പൂട്ട് കൊറെ കൂട്ടിയ നല്ലതല്ല
ആഹ് ഞാനിപ്പം ഇന്നേ ഇടുത്ത് വെക്കല എന്റെ മുമ്പ്ന്ന്
ആഹ് കൂട്ടൂല എനിക്ക് എല്ലാം ഇഷ്ട
ചോറൊന്നും ഇല്ല താക്കൂല്ലന്നൊക്കെ പറഞ്ഞണ്ടേ
ഔ ട്ട്ണ ക്ക ന്നും നല്ല ല്ലയ്നും
അന്നെ ഞാന് നല്ല സാനം ഒന്നും തിന്നൂലാർണാണ്ട് ന്റെ വെയ്ത്താലെ കൂടും
ആഹ് ഹ് നല്ലത് ക്കെ തിന്നണം
ഉം ഹ് നല്ല അമ്മള് ന്നെഡ്സ് മറ്റെ കാര്യങ്ങളൊക്കെ തിന്നുല്ലോ
ആഹ് ആഹ്
അവൊന്നും ഇൻക്ക് വേണ്ടാ റിം ഞാൻ ഹ് ഹ്
ഉം
ആപ്പിള് മുന്തി ഓറഞ്ച് ഒക്കെ ഇൻക്ക് രക്ത കമ്മിയാണ്
ഏഹ് ആഹ് അപ്പം നല്ല സൂക്ഷി പ്പം നല്ല കായെം താള്ക്കെ നല്ലൊം കൂട്ടിക്കോ താള് പൂള ആഹ് തക്ക കാണാത്തെ സാനങ്ങളൊക്കെ നല്ലോം തിന്നോണ്ടി തൊക്കെ നല്ല വിറ്റാമിൻ സാധൻങ്ങളാണ് വായക്കൂമ്പ് അതൊക്കെ ണ്ടാവല്ലോ
ഈ മുളക് തൊട്ടാ നന്നായി ര്ല്ലാറിം
ആഹ് അങ്ങൻ തന്നെ പറയല് പയേ പയേ ആൾക്കാര് ക്കെ
ഉം ന്നാ യിക്കോട്ടെ
ആഹ് ശരി ശരി ആഹ്